ഹലോ കേൾക്ണ്ടോ
ആഹ് കേൾക്ണ്ട് എന്താ വിശേഷക്കെ
നല്ല വിശേഷം
പിന്നെ എന്താ പണിയൊക്കെ മക്കളൊക്കെ പോയ റെസ്
മ ഉ മക്കളൊക്കെ പോയി ചോറും അ ഫുഡൊക്കെ ആയി
ആഹ് ആഹ്
ഇനീയിപ്പൊ ഫോൺ ജസ്റ്റ് ഒന്ന് നോക്കിയാതാ പിന്നെ ഫുഡ് കൊണ്ട്പോണ്ട ആവശ്യം ഫുഡ് സ്കൂൾ നല്ല ഫുഡ്ണ്ടാവും സ്കൂള് എന്തെലും ആയി എന്തെങ്കിലും പറ്റാത്തൊക്കെ ആണെങ്കിൽ എന്തെങ്കും ജസ്റ്റ് കൂട്ടാൻ എന്തെങ്കിലും കൊണ്ടോ ഉരുളകിഴങ്ങ് പൊരിച്ചതോ
ആഹ് ഇന്നലെ നന്നാക്കി മഴ പെയ്തില്ലേ
ആഹ് അന്നലെ ഞാൻ പറയാ രണ്ടു ദിവസം മഴ ഇല്ലാത്ത വെള്ളം പെയ്തണില്ലേ
നല്ല കാറ്റോട് കൂടി
ഞാൻ എ ഉം ഞാൻ സാധാരണ ഉണങ്ങിയ ഒന്ന് പുറത്തുന്ന് അങ്ങനെ എടുക്കല്ല മഴ ഇന്ന് എന്തോ ഭാഗ്യത്തിനു എടുത്തി അല്ലെമൊത്തം നനഞ്ഞേന്നു
ഉം നല്ല മഴച്ചാല് നല്ല
ഒരു പത്ത് മണിക്കെ തുടങ്ങിയ തോന്നുന്നു പത്ത്
ആഹ് പ പത്ത് പത്ത് പതിനൊന്ന് മണി ഒക്കെ കഴിഞ്ഞീണ് പന്ത്രണ്ട് മണി വരെകെ മ്മ ഞാൻ കെടുക്കുമ്പം പന്ത്രണ്ട് മണിയൊക്കെ ആയി ആഹ് നേരൊക്കെ
ഏ ഞാനൊരു ഉറർക്ക ഇങ്ങനെ ഉറങ്ങി അപ്പ എന്താ സൗണ്ട് ഇ മഴ അങ്ങെ പെയ്യുന്നപ്പ മേ മഴ പെയ്യണ്ടല്ല വേ പുറത്തൊക്കെ ഇറങ്ങി നോക്കി എന്തെങ്കിലും ഉണ്ടോ പുറത്ത് വാരാൻ വേണ്ടിട്ട്
ആഹ്
സാധാരണ എന്ത് എന്ത് ചിക്കാലോ എന്തെങ്കിലും ഒന്നും മറക്കാ മറക്കാതൊക്കെല്ല അപ്പൊ പാത്രങ്ങളൊന്നും ഇടുത്ത് വച്ചില
മഴ ആയതിന്റെ ശേഷം പുറത്ത് ചിക്കലില്ല ഞാൻ പിന്നെ മുകളില് ഷീറ്റിട്ട്ണ്ട്
ആഹ് അപ്പ സുഖമാണ് ഞാൻ പിന്നെന്താലും വെയില് കണ്ടപ്പം ഇപ്പൊ വേഗം എടുത്ത് വച്ച് ചിക്കി ന്നാ വേഗം ഉണങ്ങിടുത്തക്കല്ലോ വിചാരിച്ചിട്ട് എടുത്ത് വെച്ച് പക്ഷെ എന്തെങ്കിലുമൊക്കെ ചാടിയതോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ
ആഹ് പുറത്തക്കെ ഇട്ടാല് എങ്ങനെ പിന്നെ അത എടുത്തും വെച്ച് എടുത്തും ത്തും വെച്ച് ഇങ്ങനെ കളിക്കണോ അതിനൊ ഉ ക്കാൻ കഴില അതന്നെ അപ്പൊ അതിനും നല്ല ആഹ് അതിന് നല്ലത് ഞാന് പിന്നെ തിര്മ്പി പിന്നെ കല്ലുമന്ന് തിരുമ്പിയാലും ഒന്ന് മിഷീനിൽ ഒര ഒറ്റ കറ്ക്കറ്ക്കാണ്ട് നേരെ മേലക്കടവ കൊണ്ട് ചിക്കിയ പിന്നെ.
അല്ല അങ്ങനെ ഷീറ്റിട്ട സൗകര്യം ഉണ്ടങ്കിൽ സുഖാണ്.
ആഹ് അത് തന്നെ അതുകൊണ്ട് ആ തിരുമ്പി ചിക്കണാവും നമ്മള് തറ ഔ ഞമ്മള് തറവാട്ടിലായെന്ന് എന്തേ അതിന്റെ ഒരു ബുദ്ധിമുട്ട്ന്ന്റിയോ നമ്മൾ കുറച്ച് പക്ഷെ എല്ലാരുപാട് കൂടുത്തിൽ കൂടിട്ട് ചെറുമ ചെറിയ ഒരു വീട് മുറ്റത്ത് സ്ഥലം ഇല്ല. വീടിന്റെറെ എറമല് അയല്
റൂമിലായല് ഇങ്ങോട്ട് ഒരു വെയിൽ നമ്മളെ തൊട്ടടുത്താണ് ടെറസ്സ് അത് പെറ് ത്ത കൂടിയാണ് കോണി ഇങ്ങോട്ട് ഈ മഴ ഇങ്ങോട്ട് പ വെയില ഒത്തിരി വെയിലിന്റെ ഒരു ചെറിയ ഒരിത് കാണും പോക്കണ തിരുമ്പിട്ടത് ഒന്നായിറ്റ് കൊണ്ട് മണ്ടു. ഇങ്ങോട്ട് പിന്നെ മഴ വരുന്ന നോക്കി നോക്കി നോക്കിയോ എന്തേനി കഷ്ടപ്പാട് ആഹ്
അതാണ് ഞാൻ പറയാ സൗകര്യങ്ങ ഉള്ളപ്പോ സുഖമാണ്.
ആഹ് ഇപ്പൊ ഏതായാലും അല്ഹംന്തുലില്ല ആഹ് ഉം സ്മെല്ല അപ്പൊ അതുകൊണ്ട് എന്തറിയ മോളില മോള് ആയനോട് ഞാന് ആവശ്യം ഈ നല്ല വെയില എറക്കുമ്പോളെ താഴെ ഇടുള്ളൂ ആഹ് അല്ല ആഹ് അല്ലെങ്കി പിന്നെ ആഹ് വശ്യത്തിന് ആവശ്യത്തിന് അവിടുന്ന് അവിടുന്ന് ഇങ്ങനെ എടുക്കും അയലുമന്ന് നമ്മള ഇങ്ങനെ എടുക്കുമ്പോ അത്ര വല്യ നമ്മള ഈ ഉണങ്ങി ശരിക്കും ഇങ്ങോട്ട് തണുപ്പോടു കൂടി മടക്കി വെച്ചാലാണ്
മടക്കി വക്കുമ്പം തീരെ അത് എടക്കുമ്പന്താ ച ഏ അത് ശരിക്കും ഉണങ്ങീട്ടും ഉണ്ടാവില്ല സ്മെല്ലും ഉണ്ടാവും.
അപ്പ വേറെരു സ്മല്ല അയലുമന്ന് ഇങ്ങനെ ആവശ്വക്കർ ആശ്യ
അതെല്ലാ നടക്കുള്ളൂ മഴക്കാലത്തൊക്കെ അതെ നടക്കുള്ളൂ അല്ല മട ച്ചിട്കാര്യല്ല കാരണം എന്നും യൂണിഫോം അല്ലേ
ആ അതന്നെ
വേറെ ഡ്രസ്സ് ഇടണ്ട ആവശ്യല്ലല്ലോ മഴക്കാലത്ത് ഞാൻ സ്കൂൾ തുറന്നാ പിന്നെ ഫുള്ള് യൂണിഫോം ആയതുകൊണ്ട് നമ്മള അതുകൊണ്ട് അവിടെ ച്ചി ചിക്ക ഓല് ഇടുക്ക ഇട പിന്നെഅത്‌ ന്നാല്ല പരിപാടി ഞങ്ങൾക്കൊ കഞ്ഞ സ്കൂളാണ് തുറന്ന ഒരു രണ്ടാഴ്ച്ച അവധി കിട്ടും. യൂണിഫോംഞ് പുതിയത് ഏ അടിച്ചത് ഇടാൻ വേണ്ടിട്ടൊക്കെ പിന്നെ അങ്ങ അ ഒരു ദിവസം പോലും ഒഴിവില്ല എന്നും യൂണി ഫോമ ഞാൻ പറയും നന്നായി അറിയാന് മറ്റമ്മക്ക് ബുദ്ധിമുട്ടാണ്.
ഒരു കണകിന് നന്നായത് തന്നെയാണ്. പക്ഷെ നമ്മളെ ഈ
പുതിയ നിയമൊക്കെങ്ങെ വരണം എന്നൊക്കെ ഇങ്ങെ വാർത്ത കണ്ടീനി. ഞാൻ പറയും അങ്ങൊന്ന ഇല്ലാെതെ ട്ടായ എന്നുണ്ട് ഇതാന്നല്ല എന്നും യൂണിഫോം ആയാൽ എല്ലാർക്കും സുഖാണ്.
ലാ വുമ്പോ ഇങ്ങനെ പിന്നെ അ
പിന്നെ അതുല്ല ഞമ്മക്കൊന്ന് അല്ലെങ്കിൽ പിന്നെ നല്ലോ ഡ്രെസ്സുകളൊക്കെ വേണം. പിന്നെ അത് തന്നെ ഒണങ്ങൂല്ല ഈ ആൺകുട്ടികളൊക്കെ ജീൻസ് പാന്റ് ക്കെ തിരുമ്പിട്ട ഒരാഴ് കഴിഞ്ഞിട്ടാ അവ് ഉണങ്ങുള്ളൂ
ആഹ് അതന്നെ അഹ് ശരി
പിന്നെപ്പ നമ്മള് കൊറെേ എടുത്തു കൂട്ടൂല്ല കാരണം എന്താ വച്ചാ സ്കൂളണ്ട് ഓപ്പൺ ആയ ഇത് വെറുതെ കടന്നങ് വലിപ്പം കുറഞ് പോകല്ലേ എവിടക്കും അങ്ങനെ പോകു
ക്ക്ണ പ്രതിപ്പെട്ടതല്ല എന്തെങ്കിലും നമ്മള്
പെരുന്നാൾകൊക്കെ നമ്മൾ എടുക്കും അങ്ങനെ എന്തെങ്കിലും പിന്നെ നമ്മുടെ കുടുംബത്ത് അടുത്ത കല്യാ കല്യാണകെണ്ടാക്പോ ഇട്ക്ക ന്നല്ലാതെ
പെരുന്നാളിനായാലും ഇപ്പൊ എന്തെങ്കിലും ഒരു പാന്റ് ഇവിടെ ഉണ്ടാവും അയ്നേക്ള്ളൊര് കുപ്പായം വാ ഒരു ടോപ്പ് വാങ്ങാ ആഹ ആഹ ആഹ ടോപ്പ് വാങ്ങ ആഹ പിന്നെ നമ്മള് വേണ്ടപ്പെട്ട കല്യാണങ്ങൾ ഉണ്ടാവുല്ലോ നമ്മള വേണ്ട അയ്ക്ക് എന്തെങ്കിലും വാങ്ങാ നല്ലാതെ ആഹ വാങ്ങന്നല്ലാതെ ഉം ഡ്രസ്സോ ഡ്രസ്
ഞാൻ പറിം വെർധങ്ങ് എടുത്ത് കൂട്ടിട്ട് എന്താ കാര്യം എവിടക് പോകുണില്ല ഞ് ഞമ്മൾ മഴക്കാലത്ത് നമ്മൾ എവിടക്ക് പോകൂലല്ലോ ഞമ്മളെ വീട്ട്ക് കന്നേ പോവലെങ്ങനെ വളരെ എവിടക്കും പോവുംല്ല ഞമ്മളെ വീട്ക് ന്ന്യ പ്പം നമ്മള് പോക്ണ്ടോ നിക്കാന്
ആഹ് അതന്നെ
ന്റെമ്മങ്ങ പറിം പരാതി നിക്കാൻ വര് ന്നില്ല നിക്കാൻ വര്ന്നില്ല അപ്പൊ ഞാൻ പറയാ എങ്ങനെയമ്മ നിക്കാൻ വര വെള്ളിയാഴ്ചാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ വെള്ളിയാഴ്ചാണ് മദ്രാസിന് ഒയിവ്ള്ള വെള്ളിയാഴ്ച അന്ന് വെള്ളിയാഴ്ച നേത്തെ ബസ്സ് വരും സ്കൂൾ ബസ്സ്
ആഹ് ആഹ്
പിന്നെ ശനിയാഴ്ചയാണ് സ്കൂൾ ഒഴിവ് ഏ അപ്പൊ മദ്രസുണ്ട് ഞായറാഴ്ച്ചിം മദ്രസുണ്ട് ഒരാൾക്ക് സുബൈ ക്ക് ഒരാൾക്ക് ഏയ് മണിക്ക് അതിനൊക്കെ എങ്ങനെമ്മ വരാൻ കഴൂലല്ലോ പറഞ്ഞു ഞാന്
ഏ രക്ഷിതാക്കൾ എല്ലാരുംപാടെ കൂടി പറഞ്ഞിട്ട് പിന്നെ വെള്ളിയാഴ്ച മദ്രസടുക്കും
ഇനിപ്പ അങ്ങൾ തപ്പ ന്ന് വിചാരി- എന്തെയ്യാന അല്ലാതെ നമുക്ക് ഒരു ഒഴിവു ല്ലല്ലോ പോവാന് ഇങ്ങട്ട് എന്ന ഒഴിവ് ഇങ്ങക്ക്
ആഹ് വെള്ളാഴ്ച മദ്രസ് എടുത്തിട്ട് ഞായർ ലീവരോ എന്നാൽ സുഖാണല്ലോ ശനിയാഴ്ച മദ്രസ് വിട്ട് കഴിഞ്ഞ നമ്മക് പോവല്ലോ
പോകേയ് അതാണ് ഇത് ഏയ്‌ മറ്റത്പ്പ വെള്ളിയാഴ്ചന്റെ ഒഴിവോണ്ട് ഒരു കാര്യം ആർക്കുംല്ല
ആഹ് അതെന്നെ ഒരു കാര്യുല്ല
ഞമുക്കൊന്ന് എവിട് ക്കൊന്ന് പോകാൻ കയൂലല്ലോ
ഉം
പിന്നെപ്പോ നമ്മള് പോയി പോരൊക്കെ ചെയ്യമ്മ ഞാനൊക്കെ ഇപ്പ സ്കൂൾ തുറന്ന പോയി പോരും അതിന് പോകണ ഉച്ചാവും പോകണെങ്കിൽ ഇപ്പ നമ്മടെ ജോലി ഫുള്ള് കഴിഞ്ഞിട്ട് വേണ്ടേ വീട്ടേക്ക് പോകണെങ്കിൽ തന്നെ അ അത് കഴിഞ്ഞ് വൈകുന്നേരം ഇങ്ങോട്ട് വരുംമാണം മദ്രസ് സ്കൂള് ഒരു ദിവസ ഓരോഴിവ് ഉണ്ടാവു ല്ലല്ലോ
ഉം ഞാൻ പിന്നെ പോയി പോരാൻ പോവല്ലേ പോയി പോരാൻ പോവ പറഞ്ഞാല് നമ്മക്ക് കുറച്ച് ദൂരണ്ട് അപ്പൊ
ങ്ങക്ക്യ് എനിക്ക്ന്നെ ഒറ്റ ബസ് കേറിയാൽ ന്റെ വീട്ടിലെത്തി ഇന്നാന്റെ ഇമ്മങ്ങനെ പറയും എന്താപ്പത് നേരത്തെ വന്നൂടെ നേര- ത്തെ വന്നൂടെ വേഗം പോകാനല്ലേ നേരത്തെ വന്നൂടെർഞ്ഞല് ബല് മദ്രസ് വി - വന്ന് ഞമ്മക്ക് ഉള്ളത് മാണ്ട ഇവിടെ ഒരുക്കി വെക്ക
ആഹ് ആഹ്
ആ അപ്പൊ ഞാൻ പറയാ അതൊക്കൊര് കഴുകലെന്നെ അല്ലെങ്കി പിന്നെ മഴക്കാലത്ത് പിന്നെവ്ട്ക്കും പോവാനുഷ്ടല്ലല്ലേ
ഊ ഉം
അങ്ങാടിക്കൊക്കെ ഞാൻ പോയാ ചെല്ലുമ്പ ന്നെ പ്‌രാന്ത് പിടിക്കും അല്ലെങ്കി ഞമ്മക്ക് വേഗം വേഗ പോക മഴല്ലെങ്കില്. ത് മഴങ്ങോട്ടാവുമ്പോ ങ്ങട്ട് എപ്പൊ എ ഞമ്മക്കെന്നെ എറങ്ങാൻ ന്തോരുമടിയാ ഞാപ്പേ ന്നി കൊർച്ച് സാനങ്ങളൊക്കെ വാങ്ങാണ്ട് എ ങ്ങങ്ങാടിന്ന് ശെ എന്തോരു മടിച്ച് നിക്ക
ഉം ഞമ്മള് ഞമ്മളെ മുറ്റത്തെ ക്കെന്നെർങ്ങ്ണ്ടോ
ഒരു ടോപ്പ്നെന്നോ വിടെ വെട്ട്യച്ചിന്ന് ശീല വെട്ടിച്ച് ഞ്ഞിപ്പോ ലൈനിങ്ങും അലാസ്റ്റിക്കും ഒക്കെ വാണം പാന്റിന് അയിന് ങ്ങട്ട് ങ്ങട്ട് ങ്ങട്ട് മഴ ങ്ങട്ട് കാണുമ്പൻക്കൊ ഹൈഷ് ഹൈഷ് എങ്ങനെയാണ് പോവാ നനഞ്ഞു കുളിര്ന്ന് പോണാ ലോച്ചിട്ട് വടെങ്ങനെ അനങ്ങാതെ കുത്തിരിക്കാ
അടിക്ക്യോ ങ്ങള്?
ഞാനടിക്കൊന്നില്ല പക്ഷേ ഞാൻ പഠിക്കാൻ പോയി പഠിച്ച് ഇ ഞാ ഞാൻ മെഷീൻ ചൗട്ടാൻ പോലും എൻക്കറിയില്ലേനി ആഹ് അതൊക്ക ടിക്കു പ്പോ
ഏഹ് അത് ശെരി അഒരു വല്യ കിട്ടല നമ്മുക്ക് പൊറത്തക്ക ല്ലെങ്കിലും അവനാന്റെ
ക്കറിയില്ലയ്നി അപ്‌ർ ചവിട്ടാ പോലും എനിക്കറിയൂലായ്നു മിഷീന്
ഏഹ് ഏഹ്
ആഹ് ഞങ്ങടെ അങ്ങനെ ഫ്രീ ക്ലാസ് ണ്ടായ്ന് വടെ ദെ വഞ്ചുമാസ്ത്തെ ക്ലാസ് ണ്ടായിൻ ഫ്രീ ആയിട്ട്ള്ളെ
ആഹ് ആഹ്
അങ്ങനെ വിടങ്ങനെ പോയാണ്ട് അയില് പോയാ ചവ് ട്ടാൻ പഠിച്ചു അങ്ങനെ പ്പ പഠിക്കും മ്പ ഞാൻ ന്റ പ്പന്റൊക്ക വെട്ടി അടിക്കും പ്പൊ ഞാൻ മോളെ യൂണിഫോമ ടിച്ചു അങ്ങനെയൊക്കെ അടിച്ചു ചുരിദാറ്
അഞ്ചു മാസം ഉഡ് അതെന്തിന്റെ കീഴിലേനി?
അത് മറ്റേ നെ നമ്മള കേന്ദ്ര സർക്കാരിന്റെ കീഴില്
ആഹ് ആഹ്
ള്ളള്ള തേനി നേ അയിനാദ്യോല് ദേ മാതിരി പ്പൊരു മീറ്റിംഗൊക്ക വെച്ചു
അ ആആഹ്
പിന്നപ്പരീക്കോട് ണ്ട് തോന്ന് അരീക്കോട് വന്നിനു തോന്ന്ണ്ട്.
ഏഹ് അയ് ശരി
ഹൗ ന്റ റബ്ബേ ഭയങ്കര നിബന്ധനകളാൽ ഞങ്ങളൊക്കെ പോയാലാട് കുടുങ്ങ്യായ്
എ പഞ്ച അല്ല പഞ്ചായത്ത ടിസ്ഥാനത്തിലല്ലേ കുടുംബശ്രീ ആ രീതിയിലയ്ല്ലേ എങ്ങനെ വന്നേ?
അയ് അത് ഞങ്ങളെ വ ഏ അത് ദേ മായി ആ ഏഹ് അഅ്തേപോലെ ഗ്രൂപ്പില് ഗ്രൂപ്പില് വന്നതെയ്നി കീശഴിത്തെ ഗ്രൂപ്പില് ബടെ മൊത്തള്ള ഗ്രൂ പിൽ വന്ന് അപെല്ലാ ഗ്രൂപ്പിലും വരുഅല്ലൊ അങ്ങനെ കിഴിശേരി ഗ്രൂപ്പില് അങ്ങനെ മീറ്റിംങ്ങില് പഞ്ചായത്ത് ഹോള് മീറ്റിംഗ് ണ്ടായിനി അയിന് പത്ത് നൂറാൾക്കാർ ണ്ടായിനി ഹും ഏ വന്നീനി മീറ്റിങ്ങിന് ആഹ് നൂറാൾക്ക നൂറാൾക്കാര് വന്നീനി മീറ്റിംഗിന് പക്ഷെ നാപ്പാൾക്കാരെ എടുക്കുള്ളൂ
ഏഹ് അഅ് ശരി ആ അഅ് ങ്ങട് എങ്ങനാ തെരഞ്ഞെട്ക്കാ?
ഭയങ്കര നിബന്ധനകളാ എന്നും ക്ലാസ്സിന് വര്ന ലീവ് ആക്കാൻ പാടില്ല വർക്കും തൊക്കെ ചെയ്യണം
ആഹ് അതല്ല ഈ നാല്പ്പത് ആൾക്കാരെ ങ്ങട് പിന്നെ എങ്ങനെ തെരഞ്ഞെടുക്കണേ
ആഹ് അല്ലെ ഇങ്ങട്ട് പോല് കൊറെ നിബന്ധനകൾ വെച്ച് അപ്പൊ കൊറേ ആക്കൾ ഒഴിഞ്ഞി പോയി കയ്യൂല അറിഞ്ഞാണ്ട് ൻ കുട്ടിളെന്നും കൊണ്ട് വരാനൊന്നും പറ്റൂല നാപ്പത് ആഹ് അഹ് ഏഹ് അങ്ങെനെ കൊറേ നിബന്ധനച്ചപ്പോ കൊറേ ആൾക്കാര് ഒഴിഞ്ഞഴിഞ് ഇങ്ങനെ പോയി ഇതൊക്കെ കേട്ടപ്പോ അങ്ങനെ ലാസ്റ്റ് പിന്നെ എല്ലാ പിന്നെ ലാസ്റ്റ് എല്ലാ കണ്ടീഷനും ഓക്കെയി എല്ലതും ഓ കായി ഇപ്പ നമ്മളെ ഫോട്ടും ആധാറൊക്കെ വെച്ച് ലിങ്ക് ആക്കും വേണം ഏഹ് ഒരെ സൈറ്റി പോയിട്ട് ആ പ്പങ്ങനെ തേമാരി അങ്ങന അങ്ങനെ അതേമാതിരി ലിംഗ ആവാത്തോലൊക്കായിട്ട് അങ്ങനെക്കെ കുറേ ആ ക്കഹ് പോയി പോയി അങ്ങനെ നാപ്പത് ആൾക്കാര എടുക്കുള്ളു അഹ് ഇരുവ ത് മോർണിങ്ങും അങ്ങനെ ആക്കിടുക്കലാ നേആ പകുതി അങ്ങനാക്കിയിട്ട് ഇട്ക്കലാണ് ക്ലാസ്സ്
ഇങ്ങട്ട് ങ്ങള് അപ്പൊ അഞ്ചു മാസം ഈ അഞ്ചു മാസം കറക്റ്റ് പോയോ ഫുള്ളയിട്ട് പോയോ
ഞമ്മോ ഇതൊക്കെ എടുത്ത് ലീവ് എടുത്ണ് അപ്പൊ നമുക്ക് വയ്യങ്കി അങ്ങനെ എക്കാൻ പറ്റുള്ളൂ എന്തെങ്കിലും അസുഖ ആയ്ട്ടാ നമുക്ക് കൊഴപ്പല്ല അല്ലാ വെറുത ലീവെടുക്കാൻ പറ്റൂല
ഞങ്ങള് ആഹ്
പിന്നെർഞ പത്ത് മണിക്ക് ക്ലാസ്സ് എത്തണം അല്ലെങ്കിൽ ഏർ അല്ലെങ്കിൽ ഫൈന മൂന്ന് മണിക്കൂറ് പത്ത് മണി മുതല് ഒരു മണി ഒന്നാ പത്തേ കാല് ടു ഒന്നേ കാലു വരെ ക്ലാസാണ് ഞങ്ങള് ഫോട്ടോ എടുക്കും ഏഹ് രാവിലെ ഫോ ട്ടോടുക്കും ഉച്ചക്ക ഫോട്ടടുക്കും പ പത്തേ കാലിള്ളെ പത്തെ പതിനൊന്ന് ആഹ് പത്തെ പതിനഞ്ചിള്ളെ പത്തെ ആഹ് പത്ത് പതിനാറായാല് ഫൈനാ ഇരുപത്തഞ്ചു രൂപ ആഹ് കൊടുക്കണം അ പ്പതന്നെ കൊടുക്കണം അത് കൊടുക്കും വാണം അത് കൊടുക്കു വാണം പിന്നെ എന്തെങ്കു പന പാട്ടൊക്കെ കളിക്കു വേണം
ഏഹ് അങ്ങനെയൊക്കെ ഉണ്ട് എത്ര മെഷീ എത്ര മെഷീൻണ്ടാവും
ഫയല് എക്സാം എല്ലതും ഉണ്ടായിനി ന്റെമ്മേ അയിനൊയ്യാനും വയ്യ കാ അയിനൊയ്യാനും വയ്യ കര്ന പൈസ അങ്ങട്ട് കൊടുക്കണോ ഇപ്പ നമ്മള് ഒയ്യാണെങ്കില് അതങ്ങ മുയ്മിപ്പിച്ചതന്നെ
എഹ് എത്ര ഉം ഉം മെഷീൻ ഇണ്ട
മൂന്ന് മാസ ആന്ന് ഓര് പറഞ്ഞിയത് കോഴ്സ് മൂന്നു മാസം ഉണ്ടാവുള്ളു പക്ഷെ പിന്നെ അങ്ങട്ട് അങ്ങട്ട് ലേഖയി ലേഖയി അഞ്ചു മാസംട് ആയേരെ ക്ലാസ്സ് കഴിഞ്ഞത് പത്ത് മിഷീൻ ഉണ്ടാവും രണ്ടാക്കു വെച്ചിട്ട് പ ത്ത് മിഷീൻ ഉണ്ടാവു ഇങ്ങട്ട് പിന്നെ അതു അല്ല എന്താടു ക്ണത് അത് പിറ്റേന്നക്കു അടിച്ചു വരല് നിർബന്ധ നമ്മുക്ക് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലു
ഏഹ് അല്ല ഫസ്റ്റ് ടൈം എന്നാ തുടങ്ങിയത് ചെറ്യേ ഇതുമ്മ
ഫസ്റ്റ് സാധാ അടി ഇപ്പ നമ്മള നേര അടി ക്കാ അങ്ങൻപ്പ നമുക്ക് എന്താച്ചാല് ആഹ് ആഹ് അങ്ങനെ അടിക്കാ കാരണംന്താ ച്ചപ്പ ഞാന് ന്നയ് ആഹ് ഞങ്ങളേലത്യാവിശ്യം ആ ഞങ്ങളേല് പ്പത്യാവിശ്യം ഏഹ് അടിക്ക്ണോലു ഏഹ് അടിക്ക്നോലും തേമ്മ പൊർത്ത്ക്കട്ച്ച് താക്ക്ണാൾക്കാരൊ ക്കെണ്ട് കൊട്ക്ക്ണാൾക്കാരൊക്കെണ്ട്
ആഹ് ഉം